അത കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്. ഇവടെ നല്ലെ കാറ്റും ഇല്ല ഇല്ല ഉറങ്ങുന്നില്ല. ഇപ്പ നല്ലെ കാറ്റും മഴെ വരുന്ന് തോന്നുണു ഇപ്പ വെയില് പോയപ്പ കാറ്റു മയേ-
ഏഹ്-
ഓഹ് ഞാൻ വ മേലെ കേറിരിക്കയന്ന്.
ഏഹ്.
കുളി കഴിഞ്ഞപ്പോ മുടിയൊക്കെ ഒന്നൊണങ്ങിക്കോട്ടേച്ചിട്ട് ഇവിടെ മേലെ കേറി കസാലേല് രിക്കാണ്.
ആഹ് അല്ലെങ്കി പുകി മണക്യോ മുടീ.
ആഹ് അപ്പൊ നീർത്തിട്ടോണ്ടിരിക്ക മേലാവുമ്പോ ആരും കാണൂലല്ലോ തോണ്ട് നീർത്തിട്ടുള്ള ഇരിക്കാലോ.
ആഹ് ഇന്റെയ് മണക്ണ്ട്.
ഞാന് അങ്ങനല്ല നമ്മളും എപ്പളും മുഡ് തലയിട്ട് കാണ്ടല്ലേ അവടൊ ക്കാവുമ്പോ നമ്മുഡ് എപ്പളും.
അയന്നെ ഞാ ഇവടെ എത്തിയാലെ ഇൻക്ക് മുടിണ്ട് നന്നായിട്ട്.
ആഹ് ഇനിക്കുംണ്ടേയ് അപ്പൊ ഒണങ്ങാ പണിയാണ് ഉള്ളുണ്ടായൊണ്ട് ഒണങ്ങാൻ പണിയാണ്.
ഞാന് എത്തട്ടി ഇരണനോ.
ഉം.
താത്ത ഇന്റെ മുടി മുറിച്ചരണം പറഞ്ഞേ താത്ത.
ആഹ്.
അപ്പൊ ഞാൻ എത്താട്ടി എനിക്ക് ഷോട്ടക്കാൻ ഭയങ്കര പൂതിയ.
ആഹ് ആഹ്
അപ്പൊ താത്താനെ കേറ്റിയങ്ങ് വെട്ടി.
ആഹ്!
എന്നിട്ട് ഇന്റെ വെട്ടും അങ്ങനെ വിചാരിച്ചാണ്ട്
അഹ്‌.
ഇന്റെ കൊറച്ച് വെട്ടിയന്നിട്ടൊള്ളൂ ഒരു കൈ ഒരു കൈ.
ഏ ഇത് എവടിം മുടി വെട്ടാനയക്കുല ഈ ഇക്കാക്ക്‌ ഇഷ്ടല്ല. ഇവടത്തെപ്പാക്കും ഇഷ്ടല്ല ന്റെപ്പാക്കും ഇഷ്ട്ടല്ല മുടി വെട്ടണത് മുടിവെട്ടര്ത് ആ മുടി നീണ്ട് പൊയ്ക്കൊട്ടേന്ന് പറയും
ആഹ് അത് അതാ ഐശ്വര്യം പറയും.
ആഹ് ഇന്റെ ഇപ്പക്ക്‌ ഇഷ്ട്ടാ ഇന്റെ മാപ്ലക്ക് നല്ലാഷ്ട്ടാ നമ്മള് മുടി വെട്ടരുത്ട്ടോജ്ജ് മുടി വെട്ടാൻ അന്റെ മുടി ഇത്ര തന്നെ കാണണം പറയും ഞാൻ മുടി വെട്ടല്ല്ല്യാ നിക്ക് ഇഷ്ടല്ല മുടി വെട്ടണത് തലപ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടും. ഞാൻ മുടി നല്ലോം നോക്കും. നല്ല ഇതാ ഇബടെത്തീട്ട് പെരേക്ക് എത്തിട്ട് മ്മാനെ കൊണ്ട് തല തേച്ചെങ്കിക്കും ഒന്നു നമ്മള് തേച്ചങ്കും ന്നാലും ന്റെ മ്മാനെക്കൊണ്ട് ഒന്നു കൂടെ തല തേച്ചേകിക്കും ഇട്ട് നല്ല ഏഹ് കുളിപ്പിച്ചെന്ന തല തേ തേച്ചേകിട്ട് ഉടുപ്പ് ഞാൻ ഒണക്കും നല്ലം ഉണന്നാല് പിന്നെ വൈന്നാരം ഉമ്മാനെ ട് മുടി മുടഞ്ഞിട്ടു കൊടുക്കും എണ്ണൊക്കെ തേച്ചിട്ട് അത് ഒരു അത് സുഖമാണ്.
അതെ ഓല് അത് ചെയ്‌തെരുമ്പോൾ ഒക്കെ ഒരു സുഖണ്
ഏഹ്
ഞാൻ കുളിപ്പിച്ചാണ് കുളിപ്പിച്ച് തരണോ എന്ന് പറയുമ്പോ ഓല് കുളിപ്പിച്ചണ്ട് തരും.
ഇന്റെ അനിയത്തിക്ക് ഞാൻ മുടി ആക്കി കൊടുക്കണം ഓൾക്ക് എണ്ണേക്കണ ഇഷ്ട്ടല്ല ഞാൻ തേച്ച് കൊടുക്കണം ഓളെ കൈമാക്കാൻ പാടില്ല. ഞാൻ വന്നാ ഓൾക്ക് ഇജ്ജി തേച്ചെരോ ഇച്ചിന്റെ മുടി വാണ്ടോ ഓക്ക് ഓൾക്ക് എണ്ണാക്കണ് ഈറ മോത്താക്ക്‌ണ തന്നെ ഈറ ഞാൻ മോത്തല്ലോം തേക്കും അത് ന്റെ മോത്ത് തേക്കരുത്ട്ടോ മുഖം പൊത്തിക്കും ഇന്റെ അനി അങ്ങനെ തന്നെ മുത്താളും അങ്ങനെ തന്നെ മൊഖം പൊത്തിക്കും എണ്ണേക്കുമ്പോ എണ്ണൊക്കെ പയെ പോലെ മോത്ത് പ്രസവിച്ചു കഴിഞ്ഞാലും എണ്ണ തേക്കോലോ
ഇന്നമ്മ മുഖത്ത് ഇന്നെ മേത്ത് ആദ്യം മോത്ത് തേക്കൂലന്നൊക്കെ പറയും എന്നിട്ട് ഇരുത്തും എന്നിട്ട് തല തേക്കുട്ടോ എന്നിട്ട് മോത്താണ്ട് തേക്കും അപ്പൊ ഞാൻ ദേസ്യത്തില് എന്തൊക്കോ പറയും.
ഓൾക്ക് ഇറേണ് ഞാൻ തേക്കുന്നത് ഓള് എന്നാലും ഇതൊക്കെ വരും ന്നാലും മുടി വാരി തരാനും തേക്കാനും ഒക്കെ ഞാൻ പറയും ഇജ്ജ് പ്രസവിച്ചടക്കുമ്പോ ഇതിനേക്കായും വല്ല്യ എണ്ണാവും തേക്കല് അപ്പ എല്ലാ ഇജ്ജ് എന്താ പറയ തേക്കണ ആളോട് എന്താ പറയാ ചോയിച്ചു അത് അപ് ഇപ്പ പറഞ്ഞു കൊട്ത്താണ് ചൂട് ഇട്ടെറിഞ്ഞു പോവുട്ടാ
ആഹ്‌ ഹ്‌
ഓഹ്
ഇൻക്ക് ഏഹ് പെയ്തോ ടറസ്ന്ന് ഹാൾക്ക് വന്നോ?
ഏഹ് ഇല്ല ഇല്ല്യ ഇബടത്തെന്നെ ഇരിക്കാണ്. മയകൊള്ളൂല്ലല്ലോ അപ്പൊ ധൈര്യത്തി ഇബടെ ഇരിക്കാലോ
ആഹ് അങ്ങനെ
ആഹ് ആഹ് ഞാൻ ഇവിടെങ്ങനെ ഇരിക്കാണ്
എവ്ട്ക്കെങ്കിലും പ്ലാൻ ഉണ്ടോ പോവാൻ ആഹ്
ഇല്ല പ്ലാന് ഇപ്പ മഴൊക്കെല്ലെ പിന്നെ ഈ കുട്ട്യാൾക്ക് സ്കൂളും അല്ലേ നമ്മള് ഒറ്റക്കണേ ഒരു കുഴപ്പല്ല ഇപ്പടുത്തൊന്ന് പോയതാണ് ഞങ്ങളെ അയൽവാസിത്തെ കൂടെ ഒന്ന് കറങ്ങി വന്ന്
എങ്ങട്ട്.
അപ്പോ
എങ്ങട്ടാ പോയിനേ?
ഞങ്ങള് ബടെ ബടെ അട്ത്തെ ന്നെ.
ഏഹ്.
അപ്പോ അവിടെ പോയി.
അതൊക്കെ രസം എല്ലാരും ഉണ്ടാകുമ്പോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ യിട്ടും ഒക്കെ പോണ ഭയങ്കര ഇഷ് രസാവും പക്ഷെ ഇന്ന അങ്ങനെ വിടല്ലട്ടോ ഫേ ഫാമിലി ആയിട്ട്ന്ന് പറഞ്ഞാ പോയിട്ടൊന്നുല്ല. ഒരു വട്ടം പോയിണ് ഇപ്പാന്റോ ട് ന്ന്.
ഉം ഉം.
ഇപ്പാരൊന്നുല്ലാതെ മേമാര്.
ആഹ് ആഹ് ആഹ് അതെ.
ട്ട് അങ്ങനെ പോയിണ്.
ഉം
അല്ലാതെ പോയിട്ടൊന്നുല്ല.
ഉം ഞങ്ങൾ അങ്ങട്ട് പോവാലൊന്നുല്ല. ആദ്യൊക്കെ പോയിനി പ്പൊ പോവലോന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ അയൽവാസി ഫ്രണ്ടേളോക്കൂടെ ഒരുമിച്ച്. പ്ലാനറ്റിട്ട് കൊറേ നേരം ദിവസായിക്ക്ണു ന്നാലും. ആഹ് പ്ലാൻ ഒന്ന് മുടങ്ങും പിന്നെ ഇതാവും പിന്നെ മുടങ്ങും അങ്ങന ആയിട്ട് തായി അപ്പോ പിന്നാണ്ട് പോ പോയി ഒരു ദിവസം ആണ്ട് പോയപ്പോ അടച്ച് പൊളിച്ച രാവിലെ പോയിട്ട് രാത്രി ആയപ്പോ എത്തി
അതൊക്കെ നല്ല രസമാണ് എല്ലാരും വാണോ ഒപ്പം.
ആഹ് കു കുടുംബ കുടുംബ. ഫ്രണ്ടോള ആകുമ്പോമ്മക്ക് പിന്ന എവിടുക്ക് പോവാ.
ആഹ് അതെ.
ഞങ്ങ പോയി പക്ഷെ റീലൊക്കെ എടുത്ത് ഡാൻസ് കളിച്
ആഹ് ഞാനീ. ഇപ്പൊ കോളേജിന്ന് അതിനതിനല്ലതിന്റെ കല്യാണം കയ്യാത്തതിന് മുമ്പ്.
ഉം
നമ്മള് നലമ്പൂർക്ക് പോയിനി ഞങ്ങള് ഞങ്ങള്. രണ്ട് ബോയി മൂന്ന് ഗേൾ സും.
ഏഹ് ഏഹ്
ഞങ്ങൾ നെലമ്പൂർക്ക് പോയ ഞാൻ പേരെല്. ഫ്രണ്ടിന്റെ വീട്ടേക്ക് പോവാണ് ആ പറഞ്ഞ പോയത്.
ഉം ഉം
അല്ലെങ്കി വിടൂല.
ആഹ് അത്‌ നന്നായി
ആഹ്. ന്നിട്ട് എനിക്ക് ഞാൻ പറട്ടോ പറയാതെക്കൂല പക്ഷെ എനിക്ക് എടിങ്ങേറാണ്. പറയാഞ്ഞാല് ഞാൻ എന്നിട്ട് പോയി വന്ന്. അയ്ന്റെ പിറ്റേന്ന്ന്റെ പിറ്റേന്ന് പറഞ്ഞ ഞാൻ ങ്ങനെ പോയിന. അപ്പൊ കുഴപ്പില്ല അല്ലെങ്കി അന്നന്നെ പറ ഇജ് പോണ്ട അവിടെന്ന്.
ആഹ് എന്റെ ഇക്ക പറയും ചോദിച്ചിട്ടാണല്ലോ പോണത് ഒട്ക്കൊക്കെ ഇങ്ങൾ പോണുണ്ട് ഞങ്ങൾ ഒടക്കും പോവാതെ ഈ വീടിനുള്ളിൽ താല സുമർന്നുള്ള മരണ കൂടാ ഇ ആ, ഇയ്യ് പൊയ്ക്കോ, സംഭവം ചോയ്ക്കൂന്നും വേണ്ട. ഇനി ഒരു ദിവസം മന്തിവെക്കാൻ പൊയ്‌കൊളിൻ എല്ലാവരും.
ഉം.
അപ്പൊ ഞാൻ പറഞ്ഞു. പൈസ തരൂലട്ടോ ആ, പൈസ ഞാൻ തരണ്ട്ന്ന് പറഞ്ഞു.
ഉം. ഉ. ഇന്ഷാ അല്ലഹ് അങ്ങനെ പോയി പോരി.
ഉം പോണം വിചാരിക്കണ് ണ്ട്. ഈ വന്നിട്ട് സ്കൂളിൽ
അതന്നെയ നമ്മക്ക് ജോലിക്കുപോകുമ്പോൾ കൈൽ പൈസ ഉണ്ടെങ്കിലും സുഖമാണ്.
ആ, അത് വേണം.
ഓൽ ക്കും ഉണ്ടാവും ഓലെ അവഷ്യങ്ങൾക്ക് തന്നെ ഉണ്ടാവും.
മ്. ഓരെ ഓര് ഫ്രണ്ടോള് കൊണ്ടുപോകുലോ കൂട്ടുകാരന്മാര് അപ്പൊ വലിയ വലിയ ആൾക്കാരാണ്.. ഇപ്പോയുള്ള ആൾക്കാരെന്നെ. ഏ, ഓരോ വിദേശത്ത് ഡോക്ടർമാര് അങ്ങനെയൊക്കെഉള്ള ആൾ ഒരു ലക്ഷം എത്രക്കെ ശമ്പളം കിട്ടുന്ന ആൾക്കാര. ഇവരെ ഒപ്പള്ള ആൾക്കാര്. അപ്പൊ ഒരേ വകയിൽ കൊണ്ടുപോണതാണ്. അപ്പൊ കാക്ക ഇങ്ങനെ പോണതാണ്.
ആ.
ഒരെന്നെ എല്ലാ ചെലവ് എടുക്കും ചെയ്യും. എല്ലാതും ഒരെന്നെ എടുക്കല്.
കുറച്ച് നമ്മളും എടുത്ത മതിയല്ലോ.
ആ, ഉ കൊഴപ്പില്ലല്ലോ. അങ്ങനെ പോവലോ അങ്ങനെ പോകും ഓൽ.
ഉം
ഓര് വിളിക്കും ചെയ്യും. പോവാട ഒര് അപ്പ വെച്ചിട്ട് പോയിട്ടേയ് ഉണ്ടാകും അപ്പത്തന്നെ വിളി വിളിക്കുകയും വാടാ ആ ഇവിടെന്ന് പാന്റും കുപ്പായിട്ട് ഇറങ്ങി ഇവിടന്ന്
അതൊക്കെ രസാണ്.
ആ, നിങ്ങൾ പൊയ് ക്കോളി ഒന്നും പറൂല്ല. പൊയ് ക്കോളി ഇന്നോട് ചോദിക്കും വണ്ട ഞാൻ ചോ അത് കുഴപ്പമില്ല. ചോദിച്ചിട്ട് ന്നേ പോവള്ളൂ.
ഉ ഉ
അ
അതെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളെ നമ്മൾക്കു ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്.
ആ പക്ഷേ നമ്മൾ തുറന്നു പറയുല. എ, തുറന്ന് പറഞ്ഞ ഒരേ എന്താ പറയ വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും പറയില്ല.
അതെ അതെ മിക്ക ദിവസം അങ്ങനെയാണ്. പിന്നെ അതുല്ല. ചേലോൽ ചോദിച്ചാനും പോണ്ടന്ന് പറയാന്നൊല് ണ്ട്. അപ്പൊ ചോദിച്ചാതെ നിക്കാണലും ഉണ്ട്.
ആ.
മിണ്ടാതെ നിന്ന്.
ഓ
പിന്നെത്തിന ഞാനൊ ചോദിച്ചട്ടെ ഈ ലോകത്ത് നമ്മൾ ജനിച്ചിന.
ഉം.
കുറെ മോലിയാർ മാര് വീഡിയോയിലും ഇതിലൊക്കെ ഇറങ്ങണ്ട്.
ഉം.
ഈ നമ്മക്ക് ഗേൾസിനെ കുറിച്ച് കൊറേ കുറ്റങ്ങളും പറയണ്ട്. നല്ലവരും പറയണവലുണ്ട്.
ആഹ് രണ്ടുണ്ട്.
ആഹ് ഓൽക് അതൊക്കെ പറഞ്ഞിട്ട് എന്ത്‌ കിട്ടാനാന്ന പോണെ അമ്മള്. ജനിച്ചപ്പ അമ്മളമ്മാനും ഇപ്പാനും ഓലക്കെ കണ്ടത്. നമ്മള് ഇങ്ങനത്തെ ആച് രങ്ങള് എങ്ങനെ വന്നത് എന്നൊന്നും നമുക്കറിയില്ല പണ്ടില്ലല് പറ ഉണ്ടാക്കിയണെന്നാ.
ആഹ് അത് ഇപ്പൊ പലേ ആചാരങ്ങളുണ്ട് പലേടത്തും പലേതാണ്. പല ആൾക്കാർക്ക് പല രീതികളാണ്
ആഹ് ഓരോ നാട്ടില് ഓരോ ശൈലി പക്ഷെ നമ്മള് എവിടുക്കും ട്ടണ്ട അങ്ങനെ അത് ഉസ്തമാരന്നെ പറഞ്ഞരും ഓലെങ്ങട്ട് പോണ്ടാ ഓളെ അങ്ങനെ വിടണ്ട അങ്ങനെയൊക്കെ പറയുന്നോല് ഇപ്പോഴും ഉണ്ട് അതൊക്കെ കേക്കുമ്പ അത് ഉസ്താന്റെ കുട്ടികളൊക്കെ ആണെങ്കി ഓരു എത്തണ്ടോടുത്ത് എത്തിയുണ്ടാവും
ആഹ്
ഒരു ജോലി ജോലി വാങ്ങിയുണ്ടാവും ഇന്താക ഉണ്ടാവും ഇത് നമ്മളെ പാവപ്പെട്ട ആൾക്കാരയ്ക്കാരം കൂട്ടീന്റെ ഉള്ളില്
ആഹ് അതന്നെ
അതൊക്കെ ഭയങ്കര ഒരു എടങ്ങേറാ
ഉ
അങ്ങനെ ചെയ്യാൻ പാടില്ലേ എല്ലാരുംപ്പൊഒര് പോലെല്ലേ
ആഹ് എല്ലാരും പല പല സ്വഭാവക്കാരല്ലേ എല്ലാർക്കും എല്ലാർക്കും ഒരുപോലെ സ്വഭാവം ഉണ്ടാവില്ലല്ലോ
അതെ
പിന്നെ മോള് ചെറിയ ആളില്ലീ ചെറിയാക്ക് പനിയാണ് അപ്പൊ പനിച്ചിട്ട് തളർന്ന് കെട് ക്ക്ണ് പ്പൊ ഒറങ്ങി പോ അനിയത്തി വിളിക്കണ് ഈച്ച്ക്ക്‌ണ് വേഗം പോരെ ന്ന് ചുങ്ങാണ്ട്
നായിക്കോട്ടെ
ആഹ് ശരി ശരി